ഹലോ ആഹ് കേക്കാം പറ്റുന്നുണ്ടോ ആഹ് എനിക്കിപ്പം കേക്കാം പറ്റും
ആഹ് ആഹ് കറക്റ്റല്ലേ
എ ആ അതെ അതെ എന്തോ എടുക്കുന്നു വിശേഷരൊക്കെയുണ്ട്
എന്താ അവിടെ എന്താ സുഖ സുഖമായിട്ട് അങ്ങനെ പോണുന്നുണ്ട് ഇപ്പം മിനിഞ്ഞാന്ന് പരിസ്ഥിതിദിനമായിട്ട് മക്കൾക്ക് സ്‌ - സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം എന്തെിലും ഉണ്ടായിരുന്നോ
ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു പോസ്റ്ററും ഫ്ളക്ക് കാർഡുകളും ഒക്കെ തയ്യറാക്കണമായിരുന്നു
ആഹ് ഞാനിങ്ങനെ ചിന്തിക്കുവാ ഇപ്പ വെറും പോസ്റ്ററും ഫ്ളക്ക്കാർഡുകളും- നമ്മളൊക്കെ ചെറുതായിരുന്നു സ്കൂളിൽ നിന്ന് നമുക്ക് തയ്യൊക്കെ നമുക്ക് ഇങ്ങിട്ട് കിട്ടിയിരുന്നല്ലോ അല്ലെ വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട്
അതെ ഞാൻ പഠിച്ചുണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആര്യവെയ്പ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ഡയറിയും തരും നമ്മള് ദെവസവും-
അത് സത്യായിരുന്നു ആഹ് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ എല വന്നിട്ടുണ്ടോ ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ശ്രദ്ധിക്കും ക്കാരുന്നു ആ ഇപ്പൊ ആ പക്ഷെ ആഹ് ആഹ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മള് വെറു തെ വീടിന്റെ മുന്നിൽ ചെടീന്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക വെറും ഒരു പ്ലക് കാർഡ് ഉണ്ടാക്കു ക്കുക അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് മറ്റ മറ്റേത് നമ്മള് എല്ലാ കുട്ടികൾക്കും ഓരോ മരവും കി ട്ടും നമ്മളതിനെ പരിപാലിക്കും എന്റെ മരം ഇപ്പഴും ഉണ്ട് കേട്ടോ
ആഹ് എന്റെ വീട്ടിലും ഉണ്ട് അര്യവേപ്പ് വേപ്പ് പിന്നെ എന്റെ മക്കൾക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട്
ആഹ് ആഹ് ഇവിടെ മക്കക്കൊന്നും കിട്ടിയിട്ടില്ല
ഇപ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയില്ല അതിന്റെ അങ്ങേ പ്രാവശ്യം മക്കൾക്ക് കിട്ടിയായിരുന്നു
ആഹ്
പക്ഷെ ഇവർക്ക് ഡയറി ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഡയറി ഒക്കെ കിട്ടിയിട്ടില്ലേ ഇതാണെങ്കിൽ എ ന്റെ ഇളയ മോനാണെങ്കിൽ ചെടി നട്ട് വെച്ച് കഴിഞ്ഞാല് എന്നും വ വളന്നോ വളന്നോന്ന് ഇങ്ങനെ പൊക്കി നോക്കും അത് കൊണ്ട് ആ ചെടി ഇത് വരെ കിളിച്ചി
ആ താഴെ വേര് വന്നോന്ന് അറിയണ്ടേ ഞാൻ അല്ല എനി ക്കുണ്ടാവും മക്കളെ പറഞ്ഞിട്ട് കാര്യല്ല ഞാ എനി എനിക്കുണ്ട് ആ സ്വഭാവം നമ്മടെ റോസിന്റെ കമ്പ് അല്ലെങ്കിൽ നമ്മള് മ റ്റേ ബോഗൺവില്ലേന്റെ കമ്പുകളൊക്കെ കുത്തിനോക്കിയാ ഒരു പത്ത് ദിവസം കഴിഞ്ഞാ എനിക്കൊരു പൊറുതി കേടാണ് ഞാൻ ഇടക്ക് അതിലിങ്ങനെ വേര് വന്നിക്കണോന്ന് ഇങ്ങനെ പൊക്കി നോക്കും അത് നമുക്കൊരു ആകാംക്ഷയാണല്ലോ ഇത് വന്നി ട്ടുണ്ടോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക ത്തൊരു കാര്യവാണ് ചെയ്യണെ അത് ഇഷ്ടവാണ് അങ്ങനെ അപ്പ എനിക്കും തന്നെ ചെടികളൊക്കെ ഒത്തിരി ന എ നട്ട് പിടിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവാണ് കേട്ടോ
ഞാനും അങ്ങനൊള്ള ഒരാളാ കേട്ടോ എനിക്കും ഭയങ്കര ഇ ഷ്ടാവാ ചെടികളൊക്കെ ഞാൻ പല സൈസ് ആഹ് അതെ അതെ ഇങ്ങനെ ഈ ബൊഗേൻവില്ല നമ്മള് ഒരു പ്ലാന്റ് ഉണ്ടല്ലോ പല കളറ് ഒരു ഒരു ഇതില് വരുന്നത് ബഡ്ഡ് ചെയ്തിട്ട് ആഹ് അതാണെങ്കി ആഹ് ആ ഞാ അത് കാര്യായിട്ട് ഞാൻ പോയി ഇവരെ തിരക്കി എനിക്ക് ഭയങ്കര ഇഷ്ടവാ അത് അങ്ങനെ ഇങ്ങനെ കുട പോലെ പല കളറും ഇട്ടോണ്ട് പൂക്കളിങ്ങനെ നിക്കുന്നു ഒരു പ്ലാന്റിന് അത്തരത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നെ അത് മേടിച്ചില്ല ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കി നമുക്ക് എത്ര എന്തെല്ലാം സൈസ് ചെടികള് മേടിക്കാം പിന്നെ ഞാൻ പ അതെ ഞാൻ
ഇപ്പം ഞാൻ ഇതേ പോലെ കൊറേ അടുത്തുന്ന് കാണുന്നവരുടെ കയ്യീന്നൊക്കെ ചെറിയ ചെറിയ അതീന്നൊക്കെ പീസ് പീസ് കൊണ്ടുന്നിങ്ങട്ട് നട്ടിട്ട് ഒരു പത്തിരുപത് ചട്ടി നട്ട് കഴിഞ്ഞാൽ അതിലൊരു പത്ത് ചട്ടിക്കൊക്കെ വേര് പിടിക്കും ബാക്കി ഉള്ളതൊന്നും പിടിക്കുന്നില്ല പിടിക്കണില്ല
ഇത്
വേര് ഇങ്ങോട്ട് പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ സത്യവാ ബുദ്ധി എന്നാ മണ്ണില് നട്ടത് പെട്ടെന്ന് ആവണട്ടോ ഈ ചട്ടിയില് ആവാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ് നമ്മള് മണ്ണിനകത്ത് നട്ടാൽ നല്ല മഴ ഉള്ളപ്പം നടണം അവിടെ അന്നെങ്കിലും അതി വരുത്തുള്ളൂ ഭയങ്കര പാടാ ഇത് കിളിക്കാനായിട്ട് ഒന്ന് പിടിച്ച്
ആഹ് പെട്ട പെട്ടെന്ന് ചീഞ്ഞ് പോവാല്ലെ പെട്ടന്നിങ്ങട്ട് ചീഞ്ഞിട്ട് ഇതായി പിന്നെ ചിലത് ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് പിന്നെ അങ്ങട്ട് പെട്ടെന്ന് കിളിർത്ത് വരുന്നതും കാണാം
ഒരു അതും അല്ല കിളിർക്കാൻ ഒരുപാട് സമയം എടുക്കും എ ഉണങ്ങിയതും പോലെ നിക്കും കിളിർക്കാതെ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇല പിടിക്കുന്ന ഞാനങ്ങനെ അത് അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് പല കളറിലെ അ പ്പിച്ചിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് മുറ്റത്ത് ഈ പ്രാവശ്യ ഇഷ്ടം പോലെ പൂവ് ഉണ്ടായിന്ന്
ആഹ് എന്റെ എന്റെ കയ്യിന്ന് തന്നെ പീച്ച് ഉണ്ട് പിന്നെ നമ്മളെ വയലറ്റ് പോലത്തെരു കളർ ഉണ്ടല്ലോ അതുണ്ട് പിന്നെ അതുപോലെ പിന്നെ റോസ് കളർ ഉണ്ട് ഈ മൂന്ന് കളർ എന്റെ കയ്യിലുള്ളൂ ഞാന അതുപോലെ വെള്ളം അങ്ങനെ എല്ലായിടത്തും നോ കുഞ്ഞി കിട്ടണ്ടോ അത് ആരുടെ കയ്യിലുണ്ടെങ്കില് വെച്ച് വെക്കണം വിചാരിച്ചിട്ട്
എനിക്കിവിടെ വെള്ളയുണ്ട് എന്റെ ആഹ് എന്റെ റോസും വെള്ളയും കൂടി ഞാൻ ഒരു കടയിൽ മേടിച്ചയിരുന്നു പക്ഷെ നമുക്ക് ആഹ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണുമ്പോൾ നല്ലണക്കെ പൂവൊക്കെ പിടിച്ചു നിൽക്കും പക്ഷെ നമ്മൾ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നടുമ്പം അതുപോലെ കിളിക്കണംമെന്നില്ല അതുപോലെ
തന്നെ ഞാൻ പിന്നെ എന്റെ പൂവ് നന്നായിട്ടുണ്ടാണ് ഞാൻ പിന്നെ ഏങ്ങനെ ഇടക്കിടക്ക് ഒരു അഞ്ചു ദിവസ സ പത്ത് ദിവസം കുടുബോ കുറച്ച് ചാണകപ്പൊടി ആയിട്ടും എല്ലുപൊടിയയിട്ടും ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്ത അതിന്റെ പുറകെ അങ്ങനെ നടക്കും
ആഹ്
അപ്പൊ പിന്നെ പൂക്കളൊക്കെ നന്നായിട്ടുണ്ട് അതുപോല റോസും തന്നെ എനിക്ക് റോസിന്റെ കളക്ഷൻ അത്യാവശ്യംണ്ട് ആഹ് റോസും അത്യാവശ്യം കളഷൻസ്ണ്ട് ഓറഞ്ച് മഞ്ഞ അതുപോലെ തന്നെ റോസ് റോസ് തന്നെ കളർ പല വെറൈറ്റി കളറ് അങ്ങനെ പലതുണ്ട് അങ്ങനത്തെ അഞ്ചെട്ട് വെറൈറ്റീസ് റോസ് ഉണ്ട് പിന്നെ ജറപറണ്ട് അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ്
ആഹ് അത് കണക്കെ എനിക്ക് ഇവിടെ ഞാൻ പിന്നിപ്പോ ആഹ് ഞാന ഇങ്ങനെ ചെടികളൊക്കെ കടകളിലൊക്കെ കാണുമ്പോം ഇഷ്ടമായിരിക്കും ഞാൻ മേടിച്ചോണ്ട് വരും പെരടമണ്ട നിറച്ച് എനിക്ക് ഇഷ്ടം പോലെ പലതരത്തിലുള്ളത്ണ്ടായിരുന്നു പിന്നെ വീടിന്റെ മുകളുകളിലോട്ടുള്ള പണി വന്നപ്പോ അപ്പം പിന്നീട് ചെടികളെല്ലാം താഴെ കൊണ്ട് വെക്കാൻ പറഞ്ഞു അങ്ങനെ താഴെ കൊണ്ട് വെച്ച് അത് ശ്രദ്ധിക്കാതെ കൊറെ ഒത്തിരി പന്നലായി പോയി പിന്നെപ്പോ വീണ്ടും വീണ്ടും എല്ലാ
എനക്ക് തന്നെ മെയിൻ പ്രശ്നം വന്നാ ഞങ്ങള് ഹസ്ബൻഡന്റെ അടുത്ത് നിന്ന് കുറച്ച് ദിവസം പോയിനിന്ന് ഒരു മൂന്നാല് മാസം അവിടെയായിരുന്നു ആ വേന നല്ല വേനൽ സമയത്ത് അപ്പൊ അടുത്ത വീട്ടിലെ പിന്നെ ആള് ന നനച്ച് നിന്നിട്ട് ആക്ക് നനച്ചിരുന്നു അപ്പൊ അവളും കുറച്ച് ദിവസം വിരുന്ന് പോയ സമയത്ത് പഴയ കു ച്ചക്കെ പിന്നെ ചെടികളൊന്നും കുഴപ്പമില്ല പച്ച പക്കറികളൊക്കെ നശിച്ചു പോയി ഞൻ എനിക്ക് വീട്ടിലെ ആവശ്യള്ള പച്ചക്കറികളൊക്കേ അത്യാവശ്യ ഞാൻ തന്നേ ഉണ്ടാക്കാറ് സാധാരണ ചെയ്യാറ് അപ്പൊ ശരണിയ അത് അതുപോലെ പീച്ചക്ക മുളക് ചീര അങ്ങനെയക്കെല്ല ഐറ്റം ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കും വെ ണ്ട പയർ ഐറ്റംസ് അങ്ങനത്തൊക്കെ നമ്മള തന്നെ കൃഷി ചെയലാണ്
ഇവിടെയാണെങ്കിൽ
ഇപ്പൊ എനിക്ക് എനിക്ക് ഇലച്ചെടികളോട് ഭയങ്കര താല്പര്യംണ്ട് കല ആഹ് കലാത്തിയ അങ്ങനെയുള്ള ഇലച്ചെടികളോട് ഭയങ്കര താല്പര്യം പക്ഷെ ഒക്കെ ഭയങ്കര റേറ്റ് ആണ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ പോയി ഇത് ഓൺലൈനിൽ ഇങ്ങനെ കാണും പിന്നെ കുഞ്ഞും തറ വരുമ്പോ നമുക്കത് ചെടി നന്നതാണോ ചീത്തയാണോ ഒന്നും അറിയില്ല
ഈ ഫേസ്ബുക്കിനകത്തൊക്കെ തന്നെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ചെടികളുടെ ഒക്കെ അതിനകത്തെ ഒക്കെ നല്ല റേറ്റ് കുറവായിട്ടോ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വാങ്ങിക്കുന്നതിന് ആഹ്
ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ ഓരോ റീൽസ് കാണും ഇങ്ങനെ സെയിൽ സിനുണ്ട് പറഞ്ഞട്ട് അപ്പോ അവരോട് ചോദിക്ക ക്കുമ്പോളൊക്കെ നൂറ് നൂറ്റി നൂറ്റൻപത് നമ്മള് ഇവിടുന്ന് കടേന്ന് നൂറ്റൻപതാണെങ്കിൽ ഒരടുത്ത് നൂറ അത്രൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷെ അതില് കൊറിയർ ചാർജും കൊടുക്കണം നാല് ദിവസം അഞ്ചു ദിവസക്കെ കഴിയും സാധനം കിട്ടാ അപ്പൊ ഇനി ഇത് നശിച്ചു പോവോ ഇതാവുമോ എന്നുള്ള ഭയങ്കര
ആഹ് ശരിയാ അത്രയും ഇത് വരുമ്പോഴത്തേക്കും അല്ലെങ്കി പിന്നെ സീട് വല്ലോം മേടിക്കണം
ആഹ് സീട് മേടിച്ചു ഞാന് മീശോന്ന് മീശോന്ന് ഞാനേ സീഡ്സ് വേടിച്ചിട്ടോ എന്നിട്ട് പച്ചക്കറി എല്ലാം ഉണ്ടായി റാഡിഷ് വരെ ഉണ്ടായി റാഡിഷ് ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ പയറ് പീച്ചക്ക അതുപോലെ തന്നെ വെണ്ട തക്കാളി പച്ചമുളക് വൈതന എല്ലാം ഉണ്ടായിട്ട് കേട്ടോ അതിന്റെ വിത്ത്കള് ചെടികൾ അത്രക്കൊന്നും ഉണ്ട ചെടികള് സൺഫ്ലവറും അതുപോലെ തന്നെ മല്ലിക കാശിത്തുമ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതാക്കി അല്ലാതിന്റെ മോഡേൺ ചെടികളൊന്നും അതിലുള്ളതൊന്നും നമ്മള നാട്ടിൽ കിളിർക്കും ക്കുലാൻ തോന്നുന്നുണ്ട് അതൊന്നും നമ്മള് പാകിവെച്ചിട്ടും അല്ലാണ്ട് കിളിർത്ത് വന്നില്ല അതുപോലെ കുക്കുമ്പറൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായി
ആഹ് നമ്മൾ അതിനകത്ത് നിന്നൊക്കെ മേടിക്കുമ്പോ വിചാരിക്കും അപ്പം ആഹ് അങ്ങനെ പച്ചക്കറിയുടെ വിത്തുകളൊക്കെ നല്ലതാ മീശോക്കാത്തന്നൊക്കെ ഉള്ളേ അല്ലെ
ആഹ് നല്ല തൊണ്ണൂറ് രൂപയുടെ തൊണ്ണൂറ് രൂപക്ക് നൂറ് വി അൻപത് ചെടികളുടെ വിത്തുകളും അൻപത് പച്ചക്കറി വിത്തുകളും ഉണ്ടായിരുന്നു
ആഹ്
അതില് നമ്മളെ നാട്ടില് കിളിർക്കണത് മാത്രമേ കിളിർക്കണള്ളൂ അല്ലാത്തതൊന്നും കിളിർക്കണില്ല
കിളിർക്കില്ല
ഞാനൊരു പരീക്ഷണ നിലയത്തെ വാങ്ങിച്ചു നോക്കിയതാരുന്നു പക്ഷെ അത്യാവശ്യം നല്ല നല്ലോണ്ണം ഉണ്ടായിട്ടോ പയറൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലോണം ഉപ്പേരി വെക്കാൻ മാത്രം കുറേ ദിവസം എടുക്കാൻ കിട്ടി
ആഹ്
പീച്ചക്ക അതേപോലെ അത്യാവശ്യം നല്ലോണ്ണം ഉണ്ടായി ചെരങ്ങ് ഉണ്ടായി
അ
ഒക്കെ ഉണ്ടായി ഒക്കെ ഇങ്ങനെ നടക്കണം എന്ത് നമ്മൾ നട്ട് നട്ട് കഴിഞ്ഞാലും അതിന് വെള്ളം നനച്ചിട്ടും ആഹ് വെള്ളം നനച്ചിട്ടും വളം ഇടിയിട്ടും അങ്ങനെ നടക്കും ഇപ്പൊ അത്യാവശ്യം അപ്പൊ നമ്മ നമ്മുടെ വീട്ടിലിണ്ടായി ഇങ്ങനെ നിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്ക എന്താണ് അവരെ വീട്ടിൽ ഉണ്ടായിക്കുള്ളത് പക്ഷെ അത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അത് എന്നുള്ളത് അറിയില്ല ഇപ്രാവശ്യം റംബൂട്ടാൻ നന്നായിട്ട് കായ്ക്ക്ന്ന് മൂന്ന് വർഷ ആയിട്ടുള്ളു റംബൂട്ടാന്റെ തൈ വെച്ചിട്ട് ഇപ്രാവശ്യം നല്ലതുപോലെ കായുണ്ടായിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ പറയാ എന്താ പോവു നല്ലോണ്ണം
ആണോ കൂഴയാണോ
ചക്കല്ല റംമ്പൂട്ടാന്
അതാ അതാ വ റംമ്പുട്ടാനും കൂഴയും വരിക്കയും ഇല്ലേ
അഹ് എങ്ങനെ സംഭവം ഇൻക്കറീല്ലല്ലോ നമ്മള് കടേന്ന് വാങ്ങിക്ക്ണതേപോൽ തന്നെ അഹ്
ആഹ് നമ്മള് ആഹ് ചെല റമ്പൂട്ടാൻ കണ്ടിട്ടില്ലേ നമ്മളെത്ര കടിച്ചെടുത്താലും അതില് തന്നെയിരിക്കും. ചെല ത്‌ കണ്ടോ
ഇതങ്ങനെല്ല ഇത് ഫുള്ളായിട്ട് കിട്ടിപ്പോരും. ഇതെളക്കി എടുക്കാൻ പറ്റ് - റ്റ്യേത. എളക്കി എടുക്കാൻ പറ്റ്ണേണ് താ ആ അങ്ങൻത്തേണ്ത്. ആഹ് ബഡ്ഡ് തൈയ്യ് വാങ്ങിച്ചതാ നമ്മള് ആഹ്
ആ അതിന് അ ഇതെളക്കി എട്ക്കാൻ പറ്റിയാണോ
നല്ല ട് മധുരവുണ്ട്
അതാ അതാ ചോയ്ച്ചേ അങ്ങനെ ആഹ്
അപ്പൊ നമ്മളാണിച്ചെങ്കില് തിനെപ്പൊ ഇപ്പൊന്ന് ഉച്ചക്ക്ന്നടുത്തവീട്ടിത്തെ വൾ ചോയ്ക്ക്ണ് ണ്ട് എന്താ നിനക്ക് ഈ സമയത്ത് പരിപാടി ചോയ്ക്ണ്ട്, അപ്പൊ ഉച്ച സമയത്ത് വൈന്നാരായി കഴിഞ്ഞയ്ഞ്ഞാ മഴയേക്കാരം പ്പ എല്ലുപൊടിം ചാണകപൊടിം കൊടുന്ന് വെച്ച്ക്ക്ണ് ഞാനതിന്റെ താഴൊക്കെ നന്നായിട്ട് കൊത്തി എളക്കി മറിച്ച് ശരിക്ക് പിന്നെ പിന്നെ തേപോലെ തൊക്കെട്ട് കൊടുത്ത്. ചാണകപ്പൊടിം എല്ല്പ്പൊടിം ഒക്കെ ട്ടൊട്ത്ത് ഫുള്ളാക്കി വെച്ച് നമ്മളൊരാറ് മാസം കൂടുമ്പൊഴേ ത്തിന് തിന് നന്നായിട്ട് വളമ കൊടുക്കണം. ന്നാ മാത്രേ ഒള്ളൂ നല്ല കായ് ഫലോം കായ്കള്ണ്ട് അപ്പ ചിക്കും തന്നെ നല്ലോണ്ണം കായ്ച്ച് നിക്ക്ണ് ണ്ട് ആഹ് അതുപോലെ നമ്മള് അതിന്ല്ല വളമ കൊടുത്ത്‌ കഴിഞ്ഞാലല്ലെ അത്ണ്ടാവൊള്ളൂ. ന്നട്ട്ങ്ങനെ എല്ലാരും പരാതി പറയും, അൻ്റത് നല്ലോണണ്ടാവ്ണ് ണ്ടല്ലോ ഞങ്ങൾതൊന്നും അതിന്റൊപ്പുള്ളത് ണ്ടാവ്ണില്ല്യാ പറയും
നമ്മളതുപോലെ നോക്കിയാലല്ലേ നല്ല രീതീല് വരു
ആഹ് ന്നാ ഓക്കെ വിളിക്ക്യാട്ടോ
ആഹ് ശരി ശരി